ന്നോ
കേൾക്കുന്നുണ്ട്
എന്നാ ഒണ്ട് പിന്നെ വിശേഷം
ഓ വിശേഷൊന്നുമല്ല മഴയൊക്കെയായിരുന്നു
നിങ്ങള അവിട്ന്ന് എങ്ങനെയണ്ട് മഴ ഇന്ന് മഴപെയിതോ
ആ നല്ല മഴയായിരുന്നു. വൈകിട്ട്
ഇവിടെ എനിക്കറിയത്തില്ല പക്ഷെ തിരുവന്ദൂരത്തു അത്ര മഴ ഇല്ലായിരുന്നു.
നാലല് മണിയൊട്ടേ കറണ്ടി ന്നുംല്ലായിരുന്നു ഇടക്കിടക്ക് വന്നും പോയി നിന്നായിരുന്നു എന്നാ വൈകിട്ട് ഏഴര എട്ട് മണിക്ക് ശേഷം കരണ്ട് പോയതൊന്നുല്ല.
അവിടെ സ്ഥിരം കറണ്ട് പോക്കാന്നല്ലേ മാനത്ത് മഴ പെയ്യുമ്പോ
മാനത്ത് മഴ പെയ്യണോന്നൊന്നുല്ല ഒരു മഴന്നൊന്ന് എഴുതി കാണിച്ചാൽ മതിയാടെങ്കിലും നിന്ന്
ഉം ന്ന്ട്ട് ഒറ്റക്കായ്ര്ന്നോ അവടെ? എല്ലാരു അതോ എല്ലാരു
ഇല്ലില്ല എല്ലാരും ഒണ്ട്
മോളങ് വന്നോ
ഇല്ലില്ല നാളെ
മോള് അടിച്ചുപൊളിക്കുവാന്നോ
ഉം അവിടെ രണ്ടു പേരുടെയും അങ്ങ മക്കളമാരെല്ലാരും ഉണ്ട് നാളെ ഇനി സ്കൂള് തൊറന്നു എല്ലാരും മറ്റന്നാള് പോവല്ലേ
ഓ അപ്പൊ നാളെ പോവല്ലാരും
ഉം നാളെയെല്ലാരും പോവാൻ തീരുമാനിച്ചു
മ്മ് വീട് പണിയെന്തോ ആയി.
പേസ്മെന്റ് കഴിഞ്ഞു.
മറ്റേ പുള്ളിയാന്നോ എല്ലാം മറ്റേ പുള്ളിയാന്നോ എല്ലാം
ആ ന്നാന്നാ ഇനിയിപ്പോ കുറച്ച് ഉടനെയില്ല അതൊന്ന് ഒറയ്ക്കട്ടെ രണ്ടു മൂന്ന് മാസമെങ്കിലും കെടന്നൊന്നൊറ അങ്ങനെയൊക്കെയുണ്ട് പണ്ടൊക്കെ എങ്ങനെ പണ്ടൊക്കെ ഒരു വർഷക്കെണ്ട് ഞങ്ങളടെ വീട് ഏതാണ്ട് മൂന്ന് വർഷം ട്ടിരുന്നു പിന്നാ ചെയ്തേ ആ അതെ വേറൊരു കാര്യംണ്ട് അന്ന് പൈസേടെയിതു കൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല
അല്ല അത് അതൊന്നന്ന് ഓക്കെ അത് പാറയായിരുന്നു ഇപ്പ എങ്ങനാ പാറയാണോ?
ആ പാറയായിരുന്നു. നമ്മുടെ ഇതും പാറയ
ഒന്ന് സെറ്റക്കണം മണ്ണൊക്കെ ഇട്ടുണ്ട അയിനാത്ത്
മഴയൊക്കെ പെയ്തൊന്നുറയ്ക്കട്ടെ മണ്ണൊക്കെ ഇട്ട് ഒന്ന് ഒറച്ചിട്ട് മൂന്ന് സെപ്റ്റംബറോടെ ചിലപ്പം തുടങ്ങുമായിരിക്കും
നിങ്ങളീ സമയമൊക്കെ നോക്കോ
അങ്ങനെയൊന്നുല്ല ഒന്ന് ഒറക്കട്ടെന്ന് വിചാരിച്ചു മണ്ണിട്ട്
അല്ല അല്ല ഞാൻ ചോയ്ക്കുവാ അല്ലതെ പാലുകാച്ചും അങ്ങനൊക്കെള്ള ഒന്ന് സമയം നോക്കുവോ
ആ അതൊക്കെയുണ്ടെന്ന് തോന്നുന്നു നമ്മള് ഇതിനൊക്കെ കല്ലടിലിനൊക്കെ സമയം നോക്കിയൊക്കെല്ലേ ചെയ്തേ അതൊന്ന് അങ്ങനെ അങ്ങനെൊന്നും നോക്ക ല്ല നമ്മള ഒരുരു ഡേറ്റ് എടുങ്ങ് ചെയ്യുന്നത്ത്രേ ഉള്ളൂ
അല്ലാതെില ചിലര് പോയി നോക്കുന്നുോ ജോ
മ ഞങ്ങളരുും നോക്കാറൊന്നുമില്ല
ഉ നിങ്ങള് വലിയ ആളുകളല്ലേ നിങ്ങളപ്പോ നി നിങ്ങളെക്കാട്ടി വലിയ നിങ്ങളെക്കാട്ടും വല്യ നിങ്ങളെക്കാട്ടിം വല്യ ആളുകൾ പോയി നോക്കുന്നുണ്ട് ഹിന്ദുസിന്റെ ജ്യോസ്യൻന്മാരുടെടുക്കെ
ഞങ്ങള പാവത്തുങ്ങളെ ഞങ്ങളെങ്ങ ഒന്നും നോക്കാറില്ല.
ഞാൻ പറഞ്ഞ അങ്ങനെയല്ല പൈസയ ഉണ്ടോ കാശുണ്ടോ ഇല്ലയോന്ന അല്ലേ അല്ലേ ഈ വലിയ വലിയ ജ ഈ റോമൻ കാത്തലിക്സൊക്കെ ഇല്ലേ
ആഹ അതിനെപ്പറ്റി ഒന്നും എനിക്ക അറിയത്തില്ല
അവരൊക്കെ പോയിട്ട് സമയം നോക്കുന്നുണ്ട് ചിലടത്ത് പക്ഷേമ്മിയെ പോത്തുള്ളൂൊന്ന് ആരും അറിയാമെ അരും അറിയാതെ പോ വേറെ എന്തുണ്ടൂല്ലേ ഏ എനിക്ക് കേക്കാം ആ എനിക്ക് കേക്കാം.
ഇടയ്ക്ക് പറയുന്നത് വെറ സ്ലോ ആയി പോകുന്നുണ്ട്.
അത് റേഞ്ച് പോന്നെപ്പ എന്ത് ചെയ്യാൻ പട്ടും നമ്മുടെ ഗുതമാ
ഓ അത് ശെരി നിങ്ങളെക്കാാലും വലിയ ഗുദാമ ഞങ്ങ കേട്ടത്
അപ്പ പിന്ന അവിടെ ആരിക്കും റേഞ്ച് പോന്നേ അല്ലേ ഇവിടെ ആരിക്കും
ഉം
ഇത് എത്ര ഇന്നലെ എത്ര വട്ടം നോക്കിയതാ എന്തൊക്കെയ ഒന്നും കിട്ടുന്നില്ല സമയില്ല
ഉം പിന്നെ പോയി അക്ഷയയി പോയി എല്ലാം കൊടുത്തു ഇനി അവര് വിളിക്കും അഞ്ചേ കൊടുത്തോളൂ
അത ബാക്കിയോട് കൊടുക്കഞ്ഞെ
മുപ്പത് സ്കൂളുണ്ട് മുപ്പത് സ്കൂളിലായിട്ട് ഏതാണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് സബ്ജക്ട് വെക്കാനുണ്ട്
ഉം
പക്ഷെ സബ്ജക്ട് മീൻസ് ഓരോ സ്കൂളിലും അഞ്ചോ ആറും വെച്ച് അങ്ങനെ ഈ മുപ്പത്തൊന്ന് സ്കൂളിലായിട്ട് ഏതാണ്ട് നു നൂറ്റി പതിനേഴ് വിഷയങ്ങളെ കാ നൂറ്റി പതിനേഴ് ഇത് വെക്കാം അഞ്ചിടുത്തേ വെച്ചിട്ടുള്ളൂ
അപ്പൊ ഇനി വൊക്കേഷനിൽ വരാ ആണോ
വൊക്കേഷണൽ ഇനി വേറെ കൊടുക്കണം
ഈ അഞ്ച അടുത്താക്കിയ എന്തിന ആഹ് വാക്കിയും കൂടെ വെച്ചുടായിരുന്നോ
എനിക്കറിഞ്ഞൂട അത്രയും മതി ട്രയൽ വന്നില്ലാന്ന് ഉണ്ടങ്ക നമുക്ക് വാക്കി വെക്കാന്ന് പറഞ്ഞ എന്നിട്ട് ചാത്തനൂര് ഒന്നു വെച്ചിട്ടില്ല
ട്രയല് ഇനി വെക്കാൻ പറ്റത്തില്ല ഒറ്റ ഒരു പ്രാവശ്യം വെക്കാൻ പറ്റു
ഇല്ല നമുക്ക് ഓരോന്ന് മാറ്റി വയ്ക്കാം
ആപ്ലിക്കേഷൻ ഞാൻ ചോദിക്കട്ടെ ഇതിനൊരു ഡേറ്റ്ണ്ട് ആഹ് ഡേറ്റ് കഴിഞ്ഞ പിന്നെ നിങ്ങള് എങ്ങനെ കൊടുക്കൂന്ന് പറയുന്ന ആഹ് ഡേറ്റ് കഴിഞ്ഞിട്ടെ അല്ലെ ട്രയൽല് വരത്തോള് അങ്ങനാ അങ്ങനെയാ ആഹ് എന്നാ പിന്നെ പിന്നെ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് വരു നിങ്ങൾക്ക് എപ്പ എത്ര വേണം വെക്കാം ഇപ്പം അത് കഴിഞ്ഞാൽ ആഹ് ഡേറ്റ് കഴിഞ് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ പറ്റത്തില്ല
ആഹ് ഇതിപ്പോ നമ്മളെ അവര് അഷയായിന്ന് ഇത് ഇതന്ന്താവി വരുമ്പോ അവരെ നമ്മളെ വിളിക്കും വിളിച്ചിട്ട് ടാണ് നമ്മള ഇതെല്ലാം ചേർക്കുന്നത് അന്നേരം വേണല്ലേ കൊടുക്കാം അതായത് ഈ ജൂൺ മൂന്നിന് മുമ്പ് അവര് നമ്മളെ വിളിക്കും നമ്മുടെ ഈ ആപ്ലിക്കേഷന എല്ലാം അവര് അതില് അക്ഷയായിന്ന്
അക്ഷയക്കാര് വിളിക്കുമോ നമ്മളെ
ആഹ് അങ്ങനെയൊക്കെ ഉണ്ടടേ ഇപ്പം
ആഹ് ശരി എനിക്കറിയത്തില്ല ഞാൻ എന്റെ അറിവിൽ ഇതുപോല ലിസ്റ്റ് ദ്യമ വച്ചില്ലങ്കിൽ
അങ്ങനെയോക്ക്യാ എനിക്കും ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ലാ പിന്നെ വെരുന്നത് പോലൊക്ക്യയേ വേരട്ടേന്ന് വിചാരിച്ച് എനിക്കറിയാൻ വയ്യാ
ടേറ്റ് കഴിഞ്ഞേ
അല്ലാ ജൂൺ മൂന്ന് വേരെയാണ് ലാസ്റ്റ് ഡേറ്റ് സാധാരണ നമ്മളെ ആദ്യ ആദ്യം ആദ്യം അക്ഷയായി കൊടുത്താവേരെ ഇന്നലെ വിളിച്ച് തൊടങ്ങിയത് അതായത് ഇന്നാലെ മെനാഞ്ഞാന്ന് മസ്സേജ് വന്ന് ഒന്ന് തോട്ട് നൂറ് വേരെ ആപ്ലിക്കേഷൻ കൊടുത്താവര് മാതാപിതാക്കളും രക്ഷിതാക്കളും മാതാപിതാക്കളും കുഞ്ഞങ്ങളും ആയിട്ട് ചെന്ന് അത് ബാക്കിന്ന്യാ അവരെ അത് അത് വഴി ഇത് ചെയ്യണം നമ്മടെ ഫോമാക്ക് ആദ്യം ഫോം തന്നു വിടും നമ്മൾ അതിൽ
അപ്പൊ ഈ ഓരോ അക്ഷയക്കാരും ഓരോരുത്തരം വിളിക്കോ അവിടെ അപ്ലൈ ചെയ്ത് വരെ ഓരോ അക്ഷയാ കാരും അവര് അവടെ ഈ അവര് അപ്ല അപ്ലെ ചെയ്യന്ന് അവരെ വിളിക്കോ
ഇപ്പൊ ഞ ഇവടുന്ന് അങ്ങനൊ കഴിഞ്ഞ വർഷം തൊട്ട് അങ്ങനൊയാര്ന്ന് നമ്മളിപ്പൊ നേ അപേക്ഷ കൊണ്ട് കൊട് കഴിഞ്ഞിട്ട് നമ്മക്ക് ഒര് ടോക്കൺ നമ്പർ തന്ന് നമ്മളേ ഇങ്ങ് വിടും രണ്ട് ദിവസം കയിമ്പോ ഇത്ര ടോക്കൺ വെരേ ഒള്ളവരെ വിളി ച്ച് അത് പിന്നെയാണ് അവര് അത് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യ്ന്നാത്
ഓക്കെ ഓക്കേ ശേരി ശെരി എത്ര രൂയാ എത്ര രൂയാ
രണ്ട് മൂന്ന് ഇത് കൂടെ എന്തുവാ
അക്ഷയേ അപ്ലൈ ചെയ്ന്നതിന് കാശ് വല്ലം ഒണ്ടോ
അത് നമ്മളേ അപ്ലൈ ചെയ്യൻ വിളിക്ക്പോഴാല്ലേ അറിയത്തോള്ളൂ ഇത് ഇപ്പോ ഫോം വാങ്ങിച്ചേന് മാത്രമ മുപ്പോ അറ്പതോ ഇങ്ങാണ്ട് എനിക്ക് അറിയാ ഇനി നമ്മള് അപ്ലെ ചെയ്യാൻ അത് നമ്മളെ ഈ ടോക്കൺ നമ്പർ അനുസരിച്ച് വിളിച്ച് അത് ആഡ് ചെയ്യുമ്പോഴാണ് പൈസ ആവ്ന്നത്
ഓ പോയേ
ആഹ് ഓയുരാ ഇപ്പം നൂറ് വെരേ ഒള്ളവരെ അവര് വിളിച്ച് കയിഞ്ഞു നമ്മക്ക് ഇരുന്നൂറ്റി അറുപത്തിരണ്ടാ
തോരക്ക് ഒണ്ടോ
ആഹ് ബയങ്കര തോരക്ക് അല്ലേ
ഒപ്പേ എല്ലാരും അയിന്റെ പോറവേ അല്ലേ
ഉം എന്തായാലും അതിന്റെ എത്രയായി ഇനി ബാക്കി ഇനി എങ്ങനാന്ന് അറിയത്തില്ലാ ബാക്കി വേര്ന്നാ പോലെ നോക്കാം പിന്നെ പോയവഴിക്ക് കൊറെ ഈ ഫ്രൂട്ട്സ് തൈകള് വാങ്ങിച്ച്
ഇത് വല്ലാം ആവാനാണോ അത് ചുമ്മാങ്ങോ കാശ് കൊട്
കാശ് കൊടുത്ത് മൂയാ രണ്ടായിരത്തി എണ്ണൂറ് രൂപങ്ങണ്ടായി പത്ത
അതാ ഞാൻ അത അതാ ഞാൻ അതാ ഞാൻ പറഞ്ഞ് കാശ് കൊട് ശേരിയാവാ കാശ് കൊടുത്തോ പിടിക്കുയൊ
എല്ലാം കൊടുത്തു അബിയു ആഹ് പുലാസാൻ പിന്നെ മാങ്കോ അതായത് ജപ്പാനിലെ ഒര്തരം മാങ്ങാ പിന്നെ നമ്മടെ സാധാ നെല്ലി ഇല്ലേ ഗൂസ്ബെറി അതിന്റെ റെഡ് ഗൂസ്ബെറി പിന്നെ ഡയമണ്ട് റെഡ് ഉം പേരാ പിന്നെ യെ സിന്ദൂർ വരിക്ക്യാ അതായത് ജാക്ക് സിന്ദൂർ
ആഹ് പിന്നെ എന്തോന്ന് പിടിക്കണല്ലോ കാശു കൊടുത്ത് മോടിച്ച് വെച്ചാ
ഈ ജപ്പാനിലോള്ള സാനോക്കെ ഇവടെ പിടിക്കന്നോ ചോയീച്ചാ എനിക്ക് ഡൌട്ട്
പിടിക്കും ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തി ഞങ്ങള് ഈ പത്ത് തെയ്യം വെക്കും
ആഹ് ഓക്കെ
ഏതാണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം ആയി നമ്മക്ക് കയി ക്കാപറ്റില്ലേലും നമ്മടെ കുഞ്ഞുങ്ങക്ക് കഴിക്കാൻ പറ്റട്ടെ അല്ലെ അവരടെ തലമുറേ ക്കെങ്കിലും കഴിക്കാൻ പറ്റട്ടേ എന്ന് വിചാരിച്ചു
ഇതൊക്കെ അഞ്ച് വർഷത്തുള്ളി കയിക്കുന്നാ സാധങ്ങള് അല്ലേ ഇതേല്ലാം
എന്തോ
ഇതൊെ അഞ്ച് വർഷത്തി സൈറ്റില് സാധങ്ങ
ആ് രണ്ട് വർഷത്തിലുണ്ട് മൂന്ന് വർഷത്തിൽ കഴിക്കുന്നുണ്ട് ഉ
നമ്മളെവിടെ പോന്നു ഈ രണ്ടു വർഷം കൊണ്ട്.
അങ്ങനെൊന്നും പറയാൻ പറ്റത്തില്ലേ നമ്മളിപ്പ ഈ സംസാരിക്കുന്ന ശ്വാസം തിരിച്ചുണ്ടെങ്കിൽ മാത്രമേ നാളെ നമ്മള പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നുംല്ല ഉം ഇപ്പൊ ഒരുവിധമുള്ള ഫ്രൂട്ട്സുകളൾെല്ലാം എൻറെ വീട്ടിലുണ്ട്.
ഇത് വല്ലോം ആയോ അത് പറാ കായിചോ
ആഹ ഞാൻ പറയാം എന്തൊക്കെയ ആയെന്നുള്ളത് പറയാം വരിക്കറം പൂട്ടാനും വരിക്ക റംബൂട്ടാനും കൂര റംബൂട്ടാനും കായച്ചു ഇഷ ഇഷ്ടംമാതിരി കഴിച്ചിട്ടുണ്ട്. സീത
അപ്പ ഞാങ്ങോട്ട് ഞാങ്ങട്ട് വരടൊ ആഹ്
സീസൺ ഉള്ള പം വായോ. റംബൂട്ടാ മറ്റേ സംഭവം ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു ആ ഇനി ഇപ്പം. ഉം ഓറഞ്ച്, മുസാമ്പി, ലിച്ചി, ഇതെല്ലാം കായ്ക്കാറായി വരുന്നു. പിന്നെ നെല്ലി മറ്റേ ഷീമനെല്ലിയുണ്ട് മറ്റേ നമ്മ ഇലിമ്പിയുണ്ട്. മാങ്ങ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട്. പ്ലാവ് ഭരിക്കാ കുഴ് ഇതെല്ലാം ഉണ്ട്.
ഉം
എന്തോ ശബ്ദം കേൾക്കുന്നവ്ടെ ഉം അങ്ങനെ കൊറേ സംഭവം അങ്ങനെ കൊറേ സ് ഭവങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ കൂട്ടത്തില് ഇപ്പം നമ്മള് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവം പിന്നെ മറ്റേ ചിക്കു ചിക്കു പഴം. ചിക്കൂ പഴന്ന് കെട്ല്ല സപ്പോട്ട സപ്പോട്ട അത്ഷ്ടം പോലെ കാഴിച്ചു.
വന്നോ
അതിങ്ങനെ അതിന്ന്ങ്ങനെ സീസണല്ല് ഒന്നൊന്നുല്ല അതെപ്പോഴും ഇങ്ങനെ കഴ്ച്ചോണ്ടിരിക്കും.
ഇത് അച്ചാന ആം വരുന്നേ പൈസയൊക്കെ? പൈസയൊക്കെ അച്ചനാ തരുന്നേ പൈസ.
അച്ചച്ചനാ കൊടുക്കുന്നേ പിന്നെല്ല എനി എവിടന്ന് എനിക്കുവരുമനും വല്ലോംണ്ടോ
ശരി
ഉം അങ്ങനെ എല്ലാം വായിച്ച് ഒരു കൊച്ച് ഏതെന്തോട്ടം ആകണോന്ന ആഗ്രഹം പക്ഷെ അതൊ ക്കെ നടക്കോന്നൊന്നും എിനിക്കറിയത്തില്ല എന്നാലും ഒരുവിധള്ള ഫ്രൂ്സ്ല്ലാം ആയി.
ഓക്കെ
ഉം നമക്ക് നമക്ക് കഴിക്കൻഇല്ലന്ന ർഞ്ഞാ നമ്മൾക്ക് കഴിക്കാൻ പ റ്റിലീല്ലവർ നമ്മുടെ കുഞ്ഞുങ്ങള് കഴിക്കുവല്ലോ ഒന്നും കാശ് കൊടുത് വേടിക്കേണ്ടി വരരുത് കാരണം കാശ് കൊടുത്ത് വേടിക്കുന്ന എല്ലാം എന്തു വന് പറയുന്ന കൂടുതലും മായമാണ്
ആഹ് അതഓക്കെ എല്ല ഈ രണ്ട് കൊല്ലത്തിനകത്തും അൻജ് കൊല്ലത്തിനകും കായ്ക്കുന്ന നമുക്ക് കഴിക്കാൻ പറ്റാത്ത എന്തോ
ഉണ്ട് ഉണ്ട് ഉണ്ട് അതൊക്കെ ഉണ്ട് മിക്കവാറും എല്ലാ ത് കഴിക്കാറാവും താണ് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഞങ്ങള് പയ പിടിച്ചു കഴിച്ചു കഴിച്ചല്ലോ മാങ്ങയുണ്ട്.
ഇഷമ്പോലുണ്ടോ?
ഇഷ്ടം പോലൊന്നുല്ല. എന്നാലും നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉണ്ട്. പക്ഷെ അത് വോർട്ടയ്മ് മങ്ങയത് നാട്ടിലും കാ വീട്ടിലുംന്നും കിട്ടുന്ന സൈസല്ല എല്ലാട തോന്നും കിട്ടുന്നേല്ല പ്രത്യേക ടൈപ്പ അ അതൊന്നും അല്ല പണ്ട് എവ് ടുന്നോ കിട്ടിയ ഒരു മാങ്ങ പക്ഷെ ഭയങ്കര ട്ടേസ്റ്റാ അത് കഴിച്ചവര് വീണ്ടും വീണ്ടും വീണ്ടും ചോദിക്കും പഴുത്തോ ഉണ്ടോന്നൊക്കെ. എഹ് പക്ഷെ അതെ എല്ലല്ല അതിന് വേണ്ടി കിട്ടത്തില്ലെന്നേ ഈ കുരങ്ങന്മാര് ഒരു പകുതി ഭഗമാവുമ്പം പിച്ചി താഴോട്ട് കളയും അത് പളഞ്ഞാലും വളഞ്ഞില്ലേലും പിന്നെ അണ്ണാനെ കൊ കിളികളെല്ലാം കൊത്തിതാഴേയിടും പിന്നെ ആകെ കിട്ടുന്ന പത്തുപന്ത്രണ്ടെണോക്കെ നമുക്ക് കിട്ടും
പ്പോ കൊരങനുണ്ടൊവിടെ
അതേ ഉള്ള് ഞങ്ങള് നാലഞ്ച കുരങ്ങന്മാരുണ്ട് അത് കൂടാതെ പിന്നെ കുറെ കുരങ്ങന്മാരുണ്ട്
അഞ്ചാര നാലെണ്ണോണ്ട് ഞ ഒര്ണ്ണോ ഏതാ അഡീഷണല്
വരണ്ട് വല്യ രണ്ട് ഒരങ്ങും കുഞ്ഞി രണ്ട് കുരങ്ങുകളും
അതെ ഒ ഒന്ന് ഒന്നൂട വന്നോ
പിന്നെ അവരെ കാണാനായിട്ട് വേറെ കൊച്ച് കുറെ കുരങ്ങുകൾമാര്
സവോദരങ്ങള് സഹോദരങ്ങള് വരും അല്ലേ
സഹോദരങ്ങളും ബന്ധും മിത്രാദികളൊക്കെ ആയിട് ഞങ്ങളെ കാണാനായിട്ട് ഇടക്കിടക്കെ വരും ഉം അപ്പൊ ശരി ഞാൻ വിളിക്കാമേ
ഓക്കെ ഓക്കെ ശരി